ഹലോ നാട്ടിലുണ്ടോ?
ആഹ ഉണ്ട്
എന്ന് വന്ന്?
ഓ ബുധനാഴ്ച വന്നു കഴിഞ്ഞ ബുധനാഴ്ച വന്ന് ഇപ്പ ഒപ്പ ഈ ബുധനാഴ്ച കൂട ഒരാഴ്ചയായി
ആഹ ഒത്തിരിനാളുണ്ടോ ലീവ്?
ആഹ് രണ്ടാ രണ്ടു മാസം ആഹ ഓണം വരെ നിൽക്കണ എന്നോ ലീവ് നീട്ടിയക്കുവവാ ഓണം കഴിഞ്ഞു പോണം ഇവിടപ്പം ചേച്ചി ആഹ കെഴപ്പവുല്ല ആ് ഇവിടെപ്പം ചേച്ചിക്ക് ചേച്ചിക്ക് വിശേഷം രണ്ടാമത് അപ്പം അങ്ങോട്ട് അവള എടുത്തോട്ട് നിക്കാൻ വേണ്ടി വന്നയാ
വന്നെ ആ ആഹാ ഉം നമ്മക്ക് വല്ല ജോലി സാ കര്യം ഉണ്ടേഅവിടെ കാണും
ഉം ആ അമ്മക്ക് ആ നോക്കട്ടെ അവിടെ ഇപ്പ യുദ്ധം നടന്നോണ്ടിരിക്കുവല്ലേ അപ്പം എടുക്കുന്നോന്ന് അറിഞ്ഞൂടാ നോക്കണം ആ എടുക്കുന്നോന്ന് ഞാ പറയാ ഉണ്ടെങ്കി അങ്ങ് വന്നേരെ എല്ലാം ബാഗ ഒക്കെ റെഡിയാക്കി വെച്ചോ
അതാ നമ്മളേയും കൂടെ ഒന്ന് നമ്മളേയും കൂടെ ഒന്ന് പരിഗണിക്കി.
ഉം അത തന്നെ ആഹ ആടെ ചേച്ചി ചോദിക്കുന്ന ഓ കപ്പയ്ക്ക തിന്നാവോന്ന് ചോദിക്കുന്നു
എത്ര മാസ ആയി?
ആ മൂന്ന് മാസം മൂന്ന് മാസം
ആ മൂന്ന് മാസം വരെ കുറച്ച് അത്യാവശ്യം കോതിക്കക്കെ തിന്നാ പിന്നെ ഒരുപാട് അങ്ങ് കഴിക്കരുത് തന്നേ ഉള്ളൂ ഇതിന്റെ കറയ ഒത്തിരി ഉള്ളി ചെല്ലരുത് തന്നേ ഉള്ളൂ.
ഏഹ
ആഹ അല്ലാതെ പ്രശ്നൊന്നുമല്ല ഉ ആ നമ്മ കൊതിക്കുവൊക്കെ തിന്നാ എല്ലാരും പറയും അത്ര അത് തിന്നരുത് ഇത് തിന്ന അലുവ തിന്നരുത് ഓമയ്ക്കാ തിന്നരുത് ചുമ്മാതെ ഉ നമ്മടെ കൊതിക്ക തിന്നെ കൊതിക്ക ഇച്ചിരിൊക്കെ കഴിക്കാം പിന്നെ ഒരുപാട് അങ്ങ് കഴിക്കരുത് തന്നേ ഉള്ളു ഈ അലുവയൊക്കെ കഴിക്കുന്നോണ്ട് എന്തോ പ്രശ്നം എനിക്കറിയത്തില്ല എന്താ പ്രശ്ന ഉ
ആ അന്നേരം ഐസ്ക്രീം ഒക്കെ കഴിച്ച് മൂന്ന് മാസം ആയോണ്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ച് നല്ലപോലെ കരിക്കക്ക് ഐസ്ക്രീമോ അതും ഇതൊക്കെ കഴിച്ച്
ആഹ അതൊക്കെ നല്ലതാ കാരണം ഈ ചൂടും എല്ലാം കൂടെ ആയതുകൊണ്ട് അതൊക്കെ നല്ലത് ഉ അല്ലതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഷർദിലും കാര്യങ്ങളൊ ഒന്നും ഇല്ല ആ
ഉണ്ട് എപ്പോഴും അങ്ങ് ട്രിപ്പിടല് അവൾ ആണെങ്കിൽ ഒരു നേഴ്സ് എന്നിട്ടും അങ്ങ് പോയി ട്രിപ്പിടല
ഓ ക്ഷീണം കാണും ഛർദ്ദിക്കുമ്പോ ശരിക്കും ക്ഷീണം വരും ആ കുറ്റം പറഞ്ഞിട്ട് കാര്യ ഇില്ല
ഈ നേഴ്സായ അവള് ഗുളിക യെ പോലും കഴിക്കത്തില്ല
ഉം ആഹ് എനിക്ക് ഗുളിക കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ മരുന്ന് ഞാൻ എങ്ങനെ ഇങ്ങനെ ഒഴിച്ച് കുടിക്കുന്ന മ
ഉം ഉം ഉം ആ ഉം
ഉം അതിനി എത്ര ചെറിയ ഗുളിക്ക ആണെങ്കിലും ഒക്കത്തില്ല
ആ അപ്പം എനിക്കിപ്പം ഇവിടെ വന്ന് വെക്കേഷൻ ഇവിടെ വന്നിട്ട് ഇവിടെ എനിക്ക് ഇപ്പം പണിയാ
ആ ആ ആ ഓ ആ സാരമില്ല സാരമില്ല കുഞ്ഞുവാവെ കാണാൻ വേണ്ടിട്ടല്ലേ
ഉം മൂന്ന് മാസം അല്ലേ ആയുള്ളൂ ഞാൻ രണ്ടു മാസം ആവുമ്പോ അങ്ങ് പോവുകയും ചെയ്യും
ഉം പിന്നെ ആരുണ്ട് വീട്ടിൽ അമ്മയുണ്ടോ?
ഉം അമ്മയുണ്ട് ആ അമ്മ അമ്മയ്ക്ക് വയ്യ കാല് വേദനയൊക്കെയാ എന്നാലും ഞാനാ ഇവിടെ വന്നപ്പോ എനിക്കാ പണി അമ്മ എന്നെ കണ്ടപ്പൊ റസ്‌റ്റിലായി
ഇനിയിപ്പ ഇപ്പം വന്നിട്ട് പിന്നെ പോയി കഴിഞ്ഞാ പിന്നെ പ്രസവ സമയത്തേക്ക് വരാൻ ഒക്കുമോ?
ഉം ഇനി ഇല്ല കൊച്ചിന് പിന്നെയിനി രണ്ട് വർഷം കഴഞ്ഞെ വരത്തുള്ളൂ കൊച്ചിന് രണ്ടു വയസ്സാവുമ്പോഴെ ഞാൻ വരത്തുള്ളൂ
അയ്യോ അപ്പൊ മ്മ കാര്യങ്ങളൊക്കെ ആര് നോക്കും
വീഡിയോ കോളിലൂടൊക്കെ കാണാം ഉം
നോക്കാൻ ഒരാൾ വേണ്ടേ ആരെങ്കിലും നിർത്തുമോ
ആ അവിടെ കെട്ടിയോന് നിർത്തുമെന്ന് തോന്നുന്നു അമ്മായമ്മയി
ആ ആ ആ ആ ആ
ഇവിടെ തന്നെ ആയിരിക്കും അമ്മയ്ക്ക് കാലുവേദന ആയോണ്ട് ഒരാളെയും കൂടെ ഏ കൊച്ച് ഉറങ്ങാനൊക്കെ വേണമല്ലോ രാത്രിയില് അപ്പൊ ഒരാളെയും കൂടെ അവളുടെ കൂടെ നിർത്താമെന്ന് പറഞ്ഞു ഒരു ഒരമ്മയുണ്ട് നല്ല നോക്കി പരിചയമുള്ളതാ കുളിപ്പിക്കാനായാലും രാത്രി കൊ അവ ക്കു നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യാം ആ അമ്മ നല്ല നോക്കുന്നതാ പക്ഷെ നല്ല ശമ്പളമാ അവര് ചോദിച്ചേക്കുന്നേ പതിനഞ്ച് രൂപയാ ചോദി ച്ചക്കുന്നത് ആ വല്യ പ്രായമൊന്നുമില്ല നാപ്പത് നാപ്പത്തി രണ്ട് വയസ്സേയുള്ളൂ
പതിനഞ്ച് കൂടുതലൊന്നും അല്ല എന്നെ നോക്കിയാ അവർക്കീ ഇ മുപ്പതാ മുപ്പതാ കൊടുത്തത്
ഉം പിന്നെ അ മൂന്ന് മാസം ഉം മൂന്ന് മാസം കുഴപ്പമില്ല അവളങ്ങ് കൊടുത്തോളും അവടെ കയ്യിലുണ്ടല്ലോ പൈസ അവടെ കൈയ്യിലുമുണ്ട് അവടെ ചേ ട്ടൻ്റെ കയ്യിലും ഉണ്ട്
ഉം പതിനഞ്ച് കൂടുതലാന്നും പറഞ്ഞ് വിളിക്കാതിരിക്കുവൊന്നും വേണ്ട പതിനഞ്ച് വരുവാണെങ്കിൽ വിളിക്കുന്നതാ നല്ലത് കാരണം മുപ്പത് ആ ആ ഞങ്ങള് മുപ്പത് കൊടുത്തു
അവള് പറഞ്ഞ് ശരിയാക്കിയതാ അവളുടെ ചേട്ടന്റെ അടുത്ത്
ആ ആ ഇപ്പൊ എല്ലാം ആയുർവേദ ക്കാരുണ്ടല്ലോ അവര് അവരോടൊന്ന് ചോദിച്ച് നോക്കാൻമേലാരുന്നോ അവര് നല്ലോണ്ണം തിരുമ്മി അതൊക്കെ നല്ലോണ്ണം ചെയ്തു തരും എല്ലാ കാര്യങ്ങളും അവരാ ചെയ്യുന്നേ കാരണം കുഞ്ഞിന് എണ്ണ അമ്മയ്ക്കും കുഞ്ഞിനും ഉള്ള എണ്ണയും എല്ലാം സാധന മരുന്ന് എല്ലാ സാധനങ്ങളും അവര് തന്നാ ചെയ്യുന്നത്. അപ്പൊ അവര് ച്ചോ അവര് ഇത്ര ഇത്ര റേറ്റ് എന്ന് പറയും നമ്മളൊന്നും അറിയണ്ട
ആഹ്
ഇതിപ്പം വ പുറത്തുനിന്നും അമ്മമാരെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മള് ചെ ആക്കി കൊടുക്കണ്ടായോ
ഉം
എണ്ണയാക്കി കൊടുക്കണം അതിന് വേണ്ടുന്ന സാധനങ്ങളാക്കി കൊടുക്കണം ഇതൊന്നും അറിയണ്ട
ആഹ്
അങ്ങനെ ഒന്ന് തിരക്കി നോക്ക് ഒത്തിരി ഉണ്ടല്ലോ അ പീ പിന്നെ പ്രസ് ഇപ്പൊ എന്താ പറയുന്നേ ഈ ഗർഭണിയായിട്ട് ഇരിക്കുമ്പോഴും ഓരോത്തട്ത്തൊന്നും വിളിക്കുവല്ലോ എന്നെ വിളിയോടെ വിളിയായിരുന്നു പിന്നെ ആദ്യത്തെ ആയത് കൊണ്ട് അങ്ങനെ കൊടുത്തില്ല
ആ സോപ്പ് ഏതായിരുന്നു ഉപയോഗിച്ചത് കൊച്ചിന് അത് സെബാമിന്റെ ആണോ
ആ അതെ അതെ അതെ അതെ
ആ അതാണല്ലേ ആ എന്റെ മോക്കു ആ അത് അലർജി ആയിരുന്നു പിന്നെ ടോവ് മേടിച്ചു പിന്നെ അങ്ങ് ബേബിടോ ബേബിടോവോ അതായിരുന്നു അതങ്ങ് മാറ്റിയിട്ട് പിന്ന ഡോവാക്കി
ആഹ് ആഹ് ആ ഇവന് ഈ അടുത്ത് ത്ത കാലം വരെ സെബാമ ണ്ടായിരുന്നു ഇപ്പം പിന്നല്ലേ ടെഡി ബാറിന്റെ സോപ്പാക്കി അതും നല്ല സോപ്പാ.
ആ ഇവിടെ ആ എടാ നിങ്ങടെ അവിടെ മൊട്ടയുണ്ടോ മുട്ടക്ക് വരാൻ ചേച്ചിക്ക്
മൊട്ട ഇപ്പൊ കുറവാ എന്നലും വാ അത്യാവശ്യം തരാം
ഉം താറാവിന്റെ ഒണ്ടോ
ആ താറാവിന്റെയാ എ വളർത്താൻ വലിയ സൗകര്യമില്ലല്ലോ താറാവുമ്പോ നമുക്ക് അടുത്ത് കായലൊക്കെ ഉണ്ടാവും
അത് തന്നെ ബ്രഹ്മി നിപ്പോണ്ടോ ബ്രഹ്മി ഈ ഗർഭകാലത്ത് ബ്രഹ്മി കഴിച്ചാ കൊച്ചിന് ബുദ്ധി കിട്ടും എന്നൊക്കെ പറയുന്ന ഒള്ളയാണോ
ബ്രഹ്മിയുണ്ട് ഇഷ്ടം പോലെ ദാണ്ട അപ്പുറത്ത് പറമ്പി നിപ്പുണ്ട്
ആഹ് അത് ഇച്ചിരി അരച്ച് പഞ്ചസാരയെ കൊടുക്കാന്ന് വിചാരിച്ചു
ആഹ് ആ ആ പഞ്ചസാര ഒരുപാട് കൊടുക്കണ്ടാ ചിലപ്പോ ഷുഗർ കേറി പിടിക്കും ഉം ആഹ് പഞ്ചസാര ഒഴിവാക്കുന്നയാ നല്ലത്
ഉം കൊച്ചിനെ ഏ കൊടു
ശർക്കര ശർക്കരേ ശർക്കര അരച്ച് അങ്ങനെ കൊടുത്താലും മതി അരിച്ച് ശർക്കര ഉരുക്കിയിട്ട് അരിക്കണം അരിച്ച്
ആഹ്
അനാത്തി കൊടുത്താലും അന്നേരം ഷുഗറിന് വലിയ പ്രശ്നം വരത്തില്ലല്ലോ പഞ്ചസാരയാണ് ഏറ്റവും ഷുഗർ കൂട്ടുന്നത്
ആഹ്
അങ്ങനെ ചെയ്താ മതി ഇപ്പൊ ആദ്യമേ പഞ്ചസാര ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങ അങ്ങോട്ട് അങ്ങോട്ട് പൂവും തോറും ഷുഗർ കയറി പിടിച്ചാ പിന്നെ ഒന്നും തിന്നാനൊക്കതില്ല
ആഹ് ആഹ്
പിന്നെ അല്ലാതെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എവിടാ കാണിക്കിന്നെ ഇല്ലെ ആ ഇല്ല നേര്ത്തെ കാണിച്ചെട്ത്ത് തന്നെയാന്നോ?
ഉം
നേര്ത്തെ കാണിച്ചെട്ത്ത് തന്നെയാണോ കാണിക്കിന്നെ?
ആഹ് അവര് പ്രൈവെറ്റ് അല്ലെ?
ആന്നോ? ആഹ് ആഹ് നേര്ത്തെ ഗവൺമെന്റിലാ എങ്ങാണ്ട് അല്ലായിരുന്നോ?
ആഹ് ആയിര്ന്ന് ഇപ്പൊ അവര് ഉം അവ അവ്ടെ തന്നെ കാണിക്കുവാന്ന്. ആദ്യത്തെ അങ്ങ് അബോഷെൻ ആയായിര്ന്നല്ലോ ഇപ്പം രണ്ടാമത്തെ ആണല്ലോ നോ ആയെത്
ആഹ് അതുകൊണ്ടാന്നോ
ഉം ആ അതുകൊണ്ടാ കാണിക്ക്ന്നെ മറ്റോടം ഇപ്പം അങ്ങനെ സേഫ്റ്റി അല്ലല്ലോ
ഉം ഉം ഉം ആ അത്‌ നമ്മുക്ക് ഇന്നെ അട്ത്ത് കാണിച്ചെത് കൊണ്ടാ പോയെന്നൊന്നും പറയാൻ ഒക്കത്തില്ല പല പല കാരണങ്ങൾ ഉണ്ടല്ലോ?
പിന്നെ എന്തുവാ ഇത് എടുത്ത് വെച്ചിട്ടു ണ്ട് ഞാന് ബാ നിനെക്ക് കൊണ്ടുവന്ന സാനം മോന് കൊട്ക്കാനേ
ആഹ് ആഹ് ആഹ് ആഹ് ഓക്കെ ആഹ് വരാം ആഹ് ഉം ആഹ് മൊട്ടമേടിക്കാൻ വെര് മൊട്ടമേടിക്കാൻ വരത്തില്ലെ?
ആഹ്
ആഹ് അപ്പം കൊണ്ടു വന്നാ മതി മർ ക്കെര്ത് ഇവടെ വന്നിട്ട് മറന്ന് പോയീന്ന് പറയെര്ത്
ആഹ്
ആഹ് ഒള്ളതെല്ലാം ഇങ്ങ് കൊണ്ട് പോര് എത്ര നാളായി വന്നിട്ട്
ഞാ കൊറെ അല്ലെ ബദാമ് പൊട്ടിക്കാത്ത ബദാമാ ആഹ് അഹ് ഇബടെ ആർക്ക് നീ പറഞ്ഞ് വെച്ചോണ്ട് നീ പറഞ്ഞെ അല്ലായിരുന്നോ ഒരു കൊണ്ടു വരണേന്ന് കൊട്ക്കാന് ആഹ് ആഹ് അത് വെച്ചിട്ടുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതൊക്കെ മോന് കൊട് ക്കും ബെദാമ് പിന്നെ തീരാറായി അത് കൊണ്ടാ ഞാൻ പറഞ്ഞെ
ഇന്ന് എന്തിനാന്ന് അറിഞ്ഞൂടാ ഇത് ഞാൻ പറഞ്ഞെനായിരി നിനെക്കും ഉണ്ട് എടി നിനെക്കും വെച്ചിട്ടുണ്ട് നിനെക്കും തെരാ ആ അതുണ്ട് തരാം ആഹ് പിന്നെ എന്തോ എട്ക്കുന്നു എല്ലാരും
എല്ലാരും ഉണ്ട് സുഖവായിട്ട് ഇരിക്ക്ന്ന് ജോലി അല്ലിയോ ഓരോരോ ജോലി
ആഹ് അപ്പ് പിരിയൊക്കെ ഇണ്ടോ?
ഉം ഒണ്ട് ഒണ്ട് പിന്നെ കൈ വെയ്യാത്തെത് കൊണ്ട് വെല്ല്തായിട്ട് അങ്ങ് ഇല്ല അമ്മെക്ക് ഏഹ് ഇങ്ങനെ കയറ് പിരിക്കുമ്പഴെ വളക്കാനും ചകിരി കൊടഞ്ഞ് എട്ക്കാനും ഒക്കെ ബുദ്ധിമുട്ട്.
ആഹ് നിങ്ങടെ അയിലെ റോഡ് റെഡിയാക്കിയായിര്ന്നോ?
റോഡ് റെഡിയാക്കി കൊഴപ്പൊന്നും ഇല്ലാ നല്ലതാക്കി
ഭയങ്കരം കുഴിയായിര്ന്നല്ലോ അന്ന് വന്നപ്പം.
ഉം ആഹ് എങ്കിലും ഒര് ഇങ്ങോട്ട് കേറി വര്ന്നട്ത്ത് ഒര് കുഴിയുണ്ട് ഇന്നാന്നെ ങ്കി ഒര് കുഞ്ഞ് അവ്ടെ വീഴുവെം ചെയ്തായ്ര്ന്ന് ആഹ് ഇന്നാ അയിന്റെ ചിറിയൊക്കെ പൊട്ടി ആഹ് ചിറി ഇച്ചിരി ചുണ്ട് ഇച്ചിരി ഇങ്ങനെ പൊട്ടി ഉം കൊഴ വല്ലാ കൊഴപ്പൊ ഒന്നും വില്ലാ വല്ല്യ കൊഴ പ്പി ഇല്ലാ അത് അപ്പ്റം അയുടെ രണ്ട് പേരും കൂടെ കളി ച്ചെതാ പിന്നെ അപ്പ് ആ രണ്ടാമത്തെയ് വീട്ടിലെ അവര് അവ്ടത്തെ ആ മോളും ഞങ്ങടെ നേരെ ഫ്രണ്ടില ത്തെ വീട്ട്ലെ മോളും കൂടെ ക ഓടി കളിച്ചെതാ അപ്പഴത്തെന് എങ്ങനെയോ അങ്ങ് വീണ്. ഞാൻ അന്നേരം അകത്തായിര്ന്ന് കരച്ചിൽ കേട്ടോണ്ടാ അറങ്ങി ചെന്നെ
ആഹ് ശെരിയെങ്കി
ആഹ് ശെരിയെങ്കി എറങ്ങ് ഇങ്ങോട്ടൊക്കെ
ഉം എറങ്ങാ
ആഹ് ശെരി
മ്മേ